അലോ
ഹലോ അലോ
ഹലോ
ഹലോ കേക്ണ്ടോ
കേക്കുന്നില്ലേ
ഹലോ
ആഹ് കേക്കുന്നില്ലായ്ച്ച
ആ കേക് ഇങ്ങക്കെക്ക്ണ്ടോ
ആഹ് പ്പ കേക്ണ്ട്
ആഹ ആഹ എന്താ വർത്താനം നല്ലത് ഉം
മക്കളൊക്കെ വരാനായി
സ്കൂളട്ടൊക്കെ ആഹ അംഗനവാടി വിട്ട് വന്ന് മോൻ സ്കൂള പോ പനിയും തൊണ്ടവേദനയൊക്കെ ആയിട്ടെ
ഏ പനിപ്പ ജലദോഷം പിടിച്ച എളുപ്പമുണ്ട് മയ ആയതൊണ്ട്
അതന്നെ പ്പ എല്ലാടത്തും ഉണ്ടല്ലോ പനിയും തൊണ്ടവേദനയും എല്ല ആ ആ എല്ലാതുണ്ട് ആ കൊറോണി വന്നണല്ലോ
ആഹ എല്ലാ മാങ്ങത്തോലിയും വന്ന്ക്കണ് അറിയ
അതന്നെ ബംഗാളി ഇട്ടു വ
ആ ഇപ്പൊ ടീച്ചർമാരൊക്കെ ഇങ്ങനെ പറയണ്ടേ
ആഹ്
ടീച്ചേഴസ്മാരൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ കൊണ്ടില്ലാ അല്ലാത്ത അസുഖങ്ങളൊക്കെ എല്ലാ കുട്ടി എല്ലാരും ചടുവെള്ളം മാത്രമേ കൊടുത്തേക്കാ പാടുള്ളൂ ശ്രദ്ധിക്കാട്ടാന്നൊക്കെ പറഞ്ഞ കാണ്ടേ അങ്ങനെ സ്കൂൾ ത്തെ ആഹ് ഇവിടെ അംഗനവാടി ട്ട് വന്നു ദാണ്ടേ ഇവിടെ ഇങ്ങനെ ഇരിക്കണ് അംഗനവാടി ആഹ ഞാൻ കൊണ്ടരാൻ പോവും ഇവിടെ അടുത്തന്നെ
ഏ ഉം
അതുകൊണ്ട് പിന്നെ കൊഴപ്പൊന്നുല്ല ഞങ്ങള് കരച്ചിലൊക്കെ അമർന്ന് ഇങ്ങനെ
ആഹ് ആ
ഞങ്ങള ഇനി ടീച്ചർടുത്ത്ടു കൂല്ല അതല്ല പ്രശ്നം ഞങ്ങള് ആയന്റെ അടുത്താണ്
ഹേ ഇവിടൊക്കെ അങ്ങനതെ ആഹ
എല്ലാര പ്രശ്നവും അങ്ങനെ തന്നെയാണല്ലേ ഒക്കെ ടീച്ചേഴ്സ്മാരെ അടുത്താലല്ലേ ഉള്ളൂ ഓല് പഠി ച്ചതും ഇതൊക്കെന്ന് അറിയെള്ളൂ പറ
എല്ലത് ഇപ്പം അങ്കൽവാടീന്നന്നെ ഒക്കെ പഠിപ്പിച്ച് കൊടുക്ണ്ടല്ലോ കുട്ട്യേക്ക്
ല്ല പ്പ പണ്ടത്ത മായിരുന്നല്ല അല്ല മെച്ചണ്ട് അംഗൽവാടിയൊക്കെ
ആഹ് ഇപ്പൊ നമ്മള എൽ കെ ജിന്റെ മായിര്യാണ് അറി
ആഹ് അതന്നെ
ല്ലെ എല്ലതും പഠിപ്പിച്ചു കൊടുക്കണ്ടല്ലോ ഒന്നായിട്ടല്ല എല്ലതുണ്ട്
അല്ലുണ്ടെന്നെ ചായക്കടി എന്താ ണ്ടാക്ണ്ടോ
ചായക്കടി ഇപ്പൊ ഇന്നലെ മമ്പയർ ഉണ്ടാക്കിന്നെ ഇന്നും ഫ്രിഡ്ജിലടെണ്ട് പിന്നെ മാണ്ട്യോൽക്ക് അത് ചൂടാക്കി കൊടുക്കാം ബാക്കി പിന്നെ ബേക്കറി ഐറ്റംസ് ഉണ്ട് കേ വല്ലാത്തൊക്കെണ്ട് അപ്പൊ അഹ് മതി ചാരിച്ചിക്ക എന്നുണ്ടാക്കാർഞത് ഒരു ചടപ്പാണ് അറി
ആഹ് ആന്നെ അമ്മളെന്നെണ്ടാക്കി അമ്മളെന്നെ തിന്നും മാണ്ടേ
അതന്നെണ് ഇന്നലെ കപ്പഹ് ണ്ടാക്കിട്ട് മക്കളൊന്നും അയി മാത്രം തിന്നിട്ടുല്ല ഒക്കട ബാക്കി
ഉം ഓൽക്ക് അങ്ങൻത്തോന്നും പറ്റൂലല്ലോ
ആഹ് ഓൽക്ക് അങ്ങൻത്തോന്നും തിർപ്തില്ലേ ഓൻക്ക് കൊറച്ച് ബേക്കറി ഐറ്റംസോ ഇല്ലെങ്കി വേറെ എന്തേം കൊടുത്താ ഭയങ്കര ഇഷ്
ആഹ് നല്ല സാനം ന്നോൽക്കറ്റുലല്ലോ
ന് ഞാന് മമ്പയർ ഇന്നലെ ല്ലെ മമ്പയർകൊ കൊറച്ച് തോനണ്ടേ അപ്പി ഞാനഹ് കണ്ടപ്പോ ശർക്കരയും തേങ്ങിയി റ്റ്ങ്ങനല്ലോണം നല്ല മതിർത്തിലാക്ക അങ്ങനാവുമ്പ പിന്നിം കഴിക്കും അപ്പൊ പിന്നെ അതൊക്കെ വിച ഇറ്റ് ങ്ങളെന്താ രണ്ടാളും കഴിച്ചത് ഒരു തുള്ളി മാണോ മാണ്ടെ വിയാരി
ഇവടൊക്കെ അങ്ങൻതെന്നേ ആഹ് അങ്ങൻത്തൊന്നും പറ്റൂലല്ലോൽക്ക് ഉം ഓൽക്ക് ബേക്കറ്യോ
ഇങ്ങക്കെന്താ കുട്ട്യേൾ വര്മ്പോത്തിന്
ഇബടെ ബേക്കറി തന്നെള്ളെ ബടെ ണ്ടാക്കല് അങ്ങനൊന്നുല്ല
ഉം കയ്യൂലന്നെ എത്ത് ണ്ടാക്കീറ്റും ഓല് ചെലേപ്പൾ ഓല്ക്ക് പിന്നെ എണ്ണക്കാടിണ്ടാക്കിയാ പിന്നീം തിന്നൂട്ടോ അഹ് പ്പെന്നു ആയാ ഓല്ക്ക് കേടു ആണെയ് അതെ ആഹ് കുട്ട്യേളല്ലേ
രാത്രിയേക്ക്‌ള്ളോക്കായോ
രാത്രിയേക്ക് ഞാൻ രാവിലെന്നെ ഒന്നായിട്ട് വെക്കലാ
ഫുള്ളായിട്ടട് വെക്കും അല്ലാതെ രണ്ട് നേരം വെപ്പ്‌ അഒന്നുല്ല
ഓഹ്
അഹ് മടിച്ചടി ഇരിക്കും ഒരു നേരം തന്നെട് കഴ ചൂട്ടു ങ്ങളെങ്ങനെ രണ്ടേരും
ആഹ് രണ്ടേരം വെക്കണം
ഏഹ്
ഉം
അങ്ങനൊക്കാവുമ്പളാണ് ബു
ഏഹ്
ഏഹ് അപ്പൊ ങ്ങക്ക് ചൂട്ള്ളന്നെ വാണ്ടിവരും ഫുഡ് ചോറന്നെല്ലേ രാത്രി ആഹ് അപ്പൊ കറി ന്താക്ക രാവിലത്തോ
ഒക്ക രാ രാ ത്രി വെക്കണം കറി രാവിലെ വെച്ച ണ്ടെങ്കി പിന്നെ വെക്കണ്ട ഇല്ലെങ്കി വെക്കണം ഉം ഉം
ഏതായാലും ഞാൻ പറ നമ്മക്കൊരു താണ് റിയേ രണ്ടു നേരക്കാവുമ്പോ
ഒന്നു കയ്യ് വെരുമ്പോത്തിന് അട്ത്തേനേ ഒര്ങ്ങാനായി
അതന്നെ ഞാൻ പർഞ്ഞത് ഒരൊയ്വുണ്ടാവൂല പറ്യ
ആഹ് ഒന്ന് കയ്ഞ്ഞ് നമ്മള് കേറുമ്പോതിന അട്ത്തീമ്മക്കൊര്ങ്ങാനായി
അതന്നെ ഒരഞ്ച്റ്റ് നേരം കു
ഉം ആഹ് ഒയിവില്ലല്ലോ അപ്പൊത് കയ്ഞ്ഞെരുമ്പോത് കടന്നീച്ചുമ്പോത്തിന് നേരെ വെള്ത്ട്ടെയ്ക്ക്
അതന്നെണേയ് ഓ നേരം ബെൾക്കാത്ര പെട്ടെന്നാണ് പറയെ
പിന്നെ അപ്പോത്തിന് പിന്ന പിന്നെമ്മളട്പ്പത്ത്ക്ക് എറങ്ങാനായി എന്നും അമ്മക്ക തന്നെ പണി
രാവിലെ നീച്ചുമ്പ വിചാർച്ചു
അത അതന്നെ ആരു കമ്മിണ്ടാവുള്ളു പുതിന നേരം വെളുത്തല അത് തൊടങ്ങി അല്ലെ
അതന്നെണേയ് അലാറം അടിച്ച്ണെ കേക്കുമ്പോ പിരാന്ത്‌ വരും
ആഹ് ഓഫാക്കീറ്റെങ്ങാനും കട് അന്നത്തീസം പോയി ചെയ്ത് ഉം ആഹ് ആഹ് അതെന്നെ
പിന്നെ സമാധാനല്ലല്ല ആ കടത്തത്തിനൊരു സുഖല്ലേ
ആഹ് അതന്നെ വേജാറ് പിടിച്ചല്ലേ പിന്നെ കട് ക്രൊ നീചണ്ടേ നീചണ്ട
ആ മൻസ്സിലത് വെച്ച്ങ്ങാണ്ടല്ലേ കടക്കണതന്നെ ഓര് നിപ്പോ ഉച്ചക്ക് കട്ന്നാലും അംഗലവാടി ക്കാര്നെ കൊണ്ടരാണ്ട് വിചാരിച്ച എടക്കെടക്ക്ങ്ങനെ ഫോണ് നോക്ക അപ്പളും മൻ സറിഞ്ഞൊന്നു ഉറങ്ങൂല്ലാതെ
ആഹ് ആഹ് അതന്നെ ഇങ്ങള് അഗവാടി പോവുപോത്തിന് എല്ലൊം കഴിച്ചോ
അംഗൽവാടി പോകുമ്ന്നെ ഏകദേശൊക്കണ് കഴിയും
ഏഹ്
ഏകദേശൊര് പത്ത് പതിനൊന്നണി പതിനൊന്നര ആകുമ്പോത്തിന് എങ്ങനായാലും ഞാൻ ഉള്ള് കെറും
ആഹ്
പിന്നെ ഇവടെല്ലോലൊക്കെ എടക്ക്ണ് പണി കഴിഞ്ഞാണ്ടൊര് കൊളത്ത് പോക്ക്
ആഹ്
ഇപ്പ മയല്ലേ മഴ ആമ്പോ കൊളത്തിലെല്ലാം വള്ളോഅണെയ് നല്ല തെളി ഞങ്ങള് ഇവടെ അയലോക്കത്ത് മൂന്നാല് പെരണ്ട് എല്ലാരും ഒരുമിച്ചണ് പോവും
ഏഹ് അയ്ശെരി
ഭയങ്കര ഇഷ്റ്റള്ള സംഭവാണ് വള്ളത്തി ചാടാറേണത് അതൊക്കെ ആര് തിര്മ്പാനൊന്നും കൊണ്ടോവൂല ഒക്കാ വള്ളത്തി ചാടാനായ്റ്റണ് പോവും പക്ഷെ ഭയങ്കര രസാണല്ലോ ങ്ങളവടെ
ആഹ് അതെ കോളൊക്കെണ്ട് അത് കൊർച്ച് വ്ട്ടാട അട്ത്തൊന്നുല്ല
ഏഹ് ഞങ്ങളവിടെ പറ്റ അട് ത്തൊന്നല്ല കൊർച്ച്ണ് പോവാണ്ട് പക്ഷെ എല്ലാർക്കും സ്കൂട്ടി ഇല്ലോണ്ട് പിന്നെ അങ്ങനെണെല്ലാരും സ്കൂട്ടിമ്മെ രണ്ട് ട്രിപ്പൊക്കാക്ക്യാണ്ട് അങ്ങനണ്ട് പോവും.
ആഹ് അതാണ് ങ്ങള് വണ്ട്യോട്ടു
എങ്ങനേ?
ങ്ങള് വണ്ട്യോട്ടോയ്ക്കാ?
ഇല്ല ഞായെന്നോ ബേക്കിൽ നടക്ക്ണ്ട് ന്റെ പുത്യാഫ്രണ്ട് ഒന്ന് പഠിച്ചേ പഠിച്ചട്ടെ ന്നരേ പഠിപ്പിച്ചന്ന്ട്ടില്ലാല്ലാറെയ് ബാക്കില്ലോലെ ബേക്കിലൊക്കെണ്ട് പോകും. ഇബടെ ഫുള്ള് പഠിച്ചോലെന്നേണ് ബടെ രണ്ട് മൂന്ന് പെരീലും പഠിച്ചോലാണ്.
ആയ്ശരി.
അതോണ്ട് പിന്നെ സമാധാനാണെയ് ഞമ്മക്ക് എവ്ട്ക്ക് പോണെങ്കിലും ആര് ആണ്ങ്ങളില്ലെങ്കിലും പ്രശ് ന്നല്ലോഓലെ ആരേങ്കിലും ഒരാളെ വിളിച്ച ഓലെപ്പളും പോരും ഞ്ഞിപ്പമ്മ പ്പമ്മള ങ്ങാടീക്കെറങ്ങാ ഞമ്മളൊന്ന് പോയി വെരല്ലേറഞ്ഞാ ആ ഐക്കോട്ടെറഞ്ഞ് അ അപ്പ്ളേ മാറ്റി അവനാന്റെ പണ്യോക്കെ അവടെട്ട്ങ്ങാണ്ട് അത്രക്കൂ ഷാറാണ് അയലോക്കക്കാരല്ല ഉഷാറാണറേയ്
ആഹ്. ആന്ന് അങ്ങൻ തന്നല്ലേവാണ്ട്യേതും.
ആഹ് ത് കൊ കൊളത്ത്ക്കോകാനും അങ്ങനെന്നെ പറയാണ്ടോ ഇത് കൊളത്ത്ക്കോകാനും- ഒരാള് ന്ന് പോകല്ലേന്ന് ചോയ്ച്ചാതിഅ അപ്പോത്തിന് മറ്റേ ആൾക്കാരെ പണ്യോക്കെ കൈഞ്ഞ് ഭയങ്കര വിറ്റാ ആ ടൈമാവുമ്പോത്തിന് അഥവാ കൈഞ്ഞീലെങ്ങി ഞ്ഞി ജ്ജ് വന്ന്ട്ടണ്ട് ഇട്ത്തോണ്ടി പോന്നാജ്ജ്റീം-
ആഹ്. ആഹ് എന്നുപ്പതനല്ലേ പണി
അതേ നേരം വെള്ക്ക്ണ് വൈന്നേരാക്ണ് എന്നുതിന്റുള്ള് കുത്തർക്കന്നേ
ആന്ന് ഞമ്മക്ക്ത്- വ് ഇതൊരു മോചനല്ലല്ലോ ഉം.
ഒര് കാര്യത്തിലൂല്ലല്ലോ നേരം വെള്ക്ക്ണ് വെയ് ആഹ് നേരം വെള്ക്ക്ണ് വെയ് ന്നേരാവാണ് ഈ പണിന്നേ ഇട്ത്ത പണ്യന്നല്ലേ ഇട്ക്കാല്ലത്.
ആഹ് അതന്നെ എന്നാലും ചോയ്ച്ചു ചെച്ചും എത്താബടെ പണീന്ന്?
അതന്നെ എ എത്രാ ഇട്ത്ത് കഴിഞ്ഞാലും ഏഹ് അല്ലെങ്കിപ്പ ഇങ്ങളെ പണ്യാപ്പൊ വെല്ല്യേ പണ്യാറീം അല്ലേ ഇങ്ങളെ പണ്യാപ്പൊ വെല്ല്യേ പണ്യാറീം
ആഹ് ഓലൊക്കെ ഒരീസം പറ്യൊള്ളൂ ഓലൊക്കെ-
അതെന്നെ ആഹ്.
ആ പറ്ച്ചിലെല്ലാര്തൊങ്ങന്നെ നോക്കണ്ടാന്ന് അള്ളാഹ്.
പറ്യാൻ സുഖാണല്ലോ-
അതെന്നെ പറ്യാൻ നല്ല സുഖാ പറ്യാൻപ്പെത്തും കൊട്ക്ക അഞ്ചും പത്തും കൊട്ക്കൊന്നുംമാ
ആതന്നെ. കൊട്ക്കണ്ടല്ലോ അതെന്നേ-
അയിപ്പോ രാവിലിം വൈന്നാരൊക്കെ വെച്ച്ണ്ടാക്കുമ്പളല്ലേ അയ്ന്റെട്ങ്ങേററ്യൊള്ളൂറിം. ഞാനാത് വിചാര്ക്ക്ണ ആദ്യം ഉപ്പല്ലന്നൊക്കെ രണ്ട് നേരെന്നെ വെക്കണേനി- കാര്ണം ഉപ്പാക്ക് ചൂട്ല്ലേ പറ്റൊള്ളേനി. പിന്നെപ്പാക്ക് രണ്ട് വിധം പ്ലാസ്ക്ക്ക് ആഹ് പ്ലാസ്ക്ക്ക് ഒര് രണ്ട്ധം ഒന്ന്ണ്ടാ രണ്ട് പ്ലാസ്ക്കേനിട്ടോ ഇങ്ങട്ട് അയ്ലൊര് വിധം ഇ ഇപ്പ രണ്ട് മണി രണ്ടെരെക്കാവുമ്പോ തഹജ്ജുദ് നിസ്ക്കര്ച്ചലും ഓതലും സുബ് യാങ്കൊട് ക്കോളോതും പിന്നെ പള്ളീക്കക്കോവും അങ്ങനേനി അപ്പൊ പിന്നെ ബാങ്കൊട് നിസ്കരിക്കാനെക്കെ പള്ളീ പോവും ആഹ് അപ്പങ്ങനായപ്പോ രണ്ട് പ്ലാസ്ക്കിൽ വെള്ളം മാണം ചോൽക്ക് ചായണ്ടാക്കാൻ ഒര് പ്ലാസ്ക് വെള്ളം മാണം ഒള് ഇണ്ടാക്കാ ഒരു ഫ്ലാസ്ക് വെള്ളം മാണം പിന്നെ പിന്നെ അതുപോലെ ചോറോറും അന്തികക്ക് ഇല്ലെതും ഇപ്പാക്ക് ഇതേമായ്രി പല്ലില്ലാ പറ്റ ഇതായ്നി പല്ലൊക്കെ പോയ്നീ അപ്പൊ പിന്നെ പറ്റങ്ങട്ട് അലിഞ്ഞ് അൽഞ്ഞ് ചോറ് ഇങ്ങെട്ട് പറ്റെ അലിയല്ലേ അങ്ങനെ ആവണം ആഹ് അങ്ങനായാ പിന്നെപ്പം ഇപ്പല്ലാ ഇപ്പ മരിച്ച് കഴിഞ്ഞിട്ട് മൂന്ന് വർഷാ അയ്ന് ശേഷം പിന്നെ ഞാൻ ഒന്നായ്ട്ടൊര് ഒര് വെപ്പ് ഇമ്മാക്ക് പിന്നെ ഒര് ഇമ്മാക്ക് പ്രശ്നം ഇല്ല ഇമ്മ പിന്നെ ഏതും തിന്നും അങ്ങനത്തെ കെയ്പ്പൊന്നുല്ല ഉം ആഹ് ഇമ്മ പിന്നെ രാത്രികെക്ക് പറിയാന്. അധികും ചെലേപ്പം ഫുഡ് കഴിക്കും ചെലേപ്പം കഴിക്കൂലാ അങ്ങെനെക്കേയ്ക്കാരേ
ഏഹ് അങ്ങെനെ ഏഹ്
ആഹ് ചെലേപ്പെന്തേങ്കിലും റവേ അതുപോലെ ചപ്പാത്ത്യോ എന്തേങ്കിലെക്കെ അങ്ങനെന്തേം കഴ്കും ഷുഗറും ഇല്ലതാണ് ആപ്പം പിന്നെ അങ്ങെനെന്തേങ്കിലൊക്കെ കഴിക്കും എന്ത് ചെലേന്ന് ചെലേപ്പം ചോറും കഴ് ഇമ്മാനെ ഇതാക്കിക്കാണ്ട് ഇപ്പം നമ്മള് ഇതാകൊന്നും മാ
ആഹ് ആഹ് അതെനെ ആ ഇമ്മാക്ക് വയ്സായതാ
ഇല്ല്യാ വെല്ല്യ പ്രായൊന്നുല്ല ഇപ്പാക്ക് എയ് വതെയ്സേനി എഴ് വത്തിനാല് വയ്സെക്കെയിനി ഇമ്മാക്ക് ഇപ്പെത്രേപ്പെ അറുവതോ അറ് വത്തഞ്ചെക്കേ പക്ഷേ അപ്പൊ കൊഴ്പ്പൊന്നുല്ല കെയപ്പൊന്നുല്ലാ ക്ക പറ്ഞ്ഞാതിരി കൊഴ്പ്പൊന്നുല്ല ഈ ഷുഗറും ഇതും ഉണ്ട്ന്നൊള്ളൂ അല്ലാതെ തൊര് അട്യോണ്ട്ല്ലെ ആരോഗ്യ പ്രെശ്നോ അങ്ങെനത്തെ പ്രെശ്നൊന്നുല്ല
ക്ക്ണാളാവുലേ
ആഹ് മരുന്നു കുടിക്ക്ണ്ട്
ആഹ്
മരുന്നുടിക്ക്ണ്ട് മര്ന്ന് പറഞ്ഞാ ഷുഗറ്ന്റെ മര്ന്ന് ഇപ്പം പറ്ഞ്ഞാതിരി കുടിച്ച് കഴിഞ്ഞാ പിന്നെ പറ്ഞ്ഞാതിരി ഇതാണല്ലോ അവർക്ക്
ത്തയ്ലെല്ലേ വെരാ
ഇഞ് ഇപ്പം നിർത്താൻ പറ്റൂലല്ലോ അങ്ങെനേണ്
അതെന്നെ ആഹ്
ഉം അങ്ങനെ ഇന്നായ്ക്കോട്ടേ എതായാലും എന്നാ ശെ
ആഹ് അങ്ങനയ്ക്കോട്ടെ ആഹ് ഇനായ്ക്കോട്ടെ